കേൾക്കണ്ടോ
ആ പറഞ്ഞോളു
ആ അപ്പൊ നേരം പോലെ കേൾക്കാണ്ട്
ആ പണിയൊക്കെയൊണ്ടോ
പണിയൊക്കെ ദാ ഇങ്ങനെ ആവുന്നു ഇങ്ങളെ പണിയൊക്കെ കഴിഞ്ഞോ ആം മഴെപെയ്താ ബുദ്ധിമുട്ടുള്ള സ്ഥലാ
സൗണ്ട് പോവാണല്ലോ
മഴ പെയ്താ ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ അവിടെ
ആ സുഖാണ് കോഴപ്പൊന്നില്ല ഇങ്ങനെ പോകണ്ട്.
ഉം കുട്ടികളൊക്കെ ഒണ്ടോ
ഹലോ
ഒക്കെ ഉണ്ടോ? കേക്കുന്നില്ലേ ഉം ചെലപ്പത്
മെയിൽ വോയിസ് ആണ് കേൾക്കാൻള്ളത് നിങ്ങള് ഫോണിന്റെ അട്ത്ത്ക്ക് വെരോ
ആഹ് നോക്കട്ടെ ഹലോ
ആഹ് ഫോണ് നിങ്ങള് വെച്ചിട്ട് വേറെ വാത്ത സംസാരിക്ക്ന്നേ ആഹ് ഇപ്പൊ റെഡിയായി
ആഹ് റെഡിയായെങ്കി പറഞ്ഞോളൂ വിശേഷങ്ങളോക്കെ പറഞ്ഞോളൂ
ആഹ് നിങ്ങളെന്താ ഫോണടെ വെച്ചിട്ട് വേറെ വാത്ത്ന്നാ സംസാരിക്ക്ണേ?
ഇല്ല ല്ലല്ല അട്ത്തേനെണ്ട്
ആഹ് വേറൊരു ആണിന്റെ സൗണ്ടാ കേക്ക്ണേ ഫസ്റ്റ് ആഹ്
ഇല്ല
ഉം
പിന്നേം വിശേഷങ്ങളൊക്കെ പറ ഇടെ മഴയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വെയിലായി
ആഹ്
ആഹ് പിന്നെ ഇവടെ അമ്പലത്തിലൊരു ഉത്സവണ്ട്
ആഹ് പോവാന്ന്ക്കാ
ആഹ് രാവിലെ പൊങ്കാലക്കൊക്കെ പോണംന്ന് പറഞ് ഇര്ന്നതാ പോവാൻ പറ്റ് റ്റിയില്ല മഴ ആയിരുന്നു അപ്പൊ ഉച്ച കഴിഞ് ഉത്സവത്തിനൊക്കെ പോണം
ആഹ്
ആഹ് പിള്ളാരേം കൊണ്ടൊക്കെ പോണം അതാ പ്പം ആലോയ്ച്ച് ഇരിക്കുന്നത് പിള്ളേരെ അവിടെ ചെല്ലുമ്പോഴത്തെക്കും പാട്ടം വേണം അത്‌ വേണം ഇത് വേണം ന്ന് പറഞ് ഒക്കെ തോടങ്ങും
ഉം കണ്ടെതെല്ലാം വേണ്ടി വരുല്ലേ?
ആഹ് കണ്ടെല്ലാം വേണം
ഉം
കുറഞ്ഞതൊന്നും വേണ്ട കൂടിയതൊക്കെ വേണം അതല്ലേ പ്രശ്നം ഏറ്റവും നല്ലത് മതി ഒര് മോനാണെങ്കി പിന്നെ ആഹ് വല്ല്യേ വല്ല്യേ വണ്ടിയൊക്കൊ ക്കെ അവൻ പിടിക്കുന്നത്
ആഹ് ചെറിയ പിള്ളേരാ
ആഹ് പിന്നെ ഔടെ ആഹ് കെട്ടിയാഴ്ചയൊക്കെ ഉണ്ട് ഏട്ടോ ഒരു കൊച്ചമ്പലമാണ് കെട്ടിയാഴ്ചയൊക്കെ ഉണ്ട്
ആഹ്
ആഹ് ആനെ പ്ലോട്ട് പിന്നെ കൈകൊട്ടിക്കളിയുണ്ട്, പിന്നെ ഭക്തിഗാനം മലെ ഉണ്ട് എല്ലാം ഉണ്ട് അതൊണ്ട് പിന്നെ വൈകിട്ട് മഴ ഇല്ലാതിരുന്നെങ്കി കൊള്ളായിരുന്നു
രാത്രി വെരെണ്ടാവോ?
ആഹ് രാത്രി വരെ ഉണ്ട് പിന്നെ ഇപ്പ രാത്രി പത്തുമണി കഴിഞ്ഞാ പരിപാടിയൊന്നും വെച്ചു കുടുന്നല്ല്യോ
ആഹ് സൗണ്ടുള്ള പരിപാടികളൊന്നും പറ്റില്ല ഉം
ആഹ് അതിന് മുമ്പ് അവരതെല്ലാം തീർക്കും ഇപ്പം പിന്നെ കെട്ട്കാഴ്ച്ച തന്നെ വരുമ്പോഴത്തേക്ക് തന്നെ പ ഒമ്പത് മണിയൊക്കെ ആകും അപ്പ വൈ ട്ട് ആറ് മണിക്കെ സ്റ്റേജ് പരിപാടിയൊക്കെ വടെ രണ്ടും ഒന്നിച്ചങ്ങനെ നടത്തും
ആഹ്
അങ്ങനെയാ ഇപ്പം പണ്ടൊക്കെന്ന് വെച്ചാൽ പര് വാടി വേണാലൊ ഹെ എന്ത് പര് വാട്യശം ആ ഒര് ദിവസം തന്നെ ഡാൻസ്, നാടകം, പാട്ട്, അങ്ങനെ പലതും ഉണ്ടല്ലേ ങ്ങളെ ഇഷ്ടം പോലെ ആള് വ ആ ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട് ഇപ്പഴേ ടീ വീ ക്കെ ആയപ്പെത്തേക്ക് എല്ലാരും വീട്ടിലങ്ങ് ഒതുങ്ങും ടി വി, മൊബൈല്, ക്ക് അവര്ടെ കൈ മൊബൈലുണ്ടല്ലോ. പിന്നെ മൊബൈൽ കണ്ടെങ്ങരി ക്കും അമ്പൽ ത്തിലൊക്ക്യാപ്പഅതൊണ്ടപ്പ ആൾക്കാര് കുറവാ.
ആഹ്.
ഞാ പോവുപ്പങ്ങന്യാ ഞാൻ ഏതമ്പലൽത്തിലും പോവും.
ആ ആ.
എനിക്കതൊക്കെഇഷ്ടം.
മ്. കൊറെ ആൾക്കാരിം കാണാ പോയാല് കുടുംബക്കാരിം കാണാ എല്ലാരിം കാണാലോ. പൊർത്തൊക്കെ പോയാലൊന്ന് മ്.
പിന്നെ എടക്കെടക്ക് കുടുംബത്തൊക്കെ പോവുന്നുണ്ട് പിന്നെ നല്ല വിശേഷങ്ങളൊക്കെ തന്നെ.
ആഹ്.
ആ അവ്ടെങ്ങനെ അമ്പലണോ പള്ളിയാണോ? ആഹ് ഇണ്ട് പ പള്ളിയാണോ അമ്പലാണോ?
ഇവിടെ പള്ളി പള്ളി ഉം ഉം.
ആ ആ അപ്പൊ പെര്ന്നാളൊക്കെ വരുമ്പോ നല്ലതാല്ലേ?
ആഹ് ആഹ്.
പ്പ കഴിഞ്ഞ ആഴ്ച്ചേലങ്ങട് പെര് ന്നാളല്ലായ്ന്നോ നല്ലസ്ഥ പെര്ന്നാളില്ലായിരുന്നു ആ ആഘോഷിച്ചോ?
ആ ആ.
ആഹ്. ഞാൻ തൊഴിലുറപ്പിന് പോവ്ന്നോട് ഇപ്പയ്ന് വയ്യാ.
ആഹ്.
കാലിന് ഭയങ്കര വേദന അപ്പൊ പോവാനൊപ്പച്ചിരി ബുദ്ധിമുട്ട്. അ ഒരെക്കെ തൊടങ്ങാറായി അടുത്തകഴി ഈ ആയ്ച്ച ജോലി ഉണ്ടാർന്നു ഇഞ്ഞിപ്പോ അട്ത്ത ജോലി ഇപ്പം തൊടങ്ങും.
ആഹ് ആഹ്.
അതലെ ആ വയലിലൊക്കെ എറങ്ങാനും കേറാനും പാട് പിന്നെ ഫോട്ടോട്ടോക്കെട്ത്ത് പിന്നെ ജോലി വേറെകെട് ത്ത് അങ്ങനൊക്കെ ഇപ്പൊ പഴയണക്കെല്ലോ പണ്ടൊക്കെ ആണെങ്കി ചെന്ന് ഒ പെട്ടട്ടറങ്ങി ജോലി ചെയ്യാം ഇപ്പൊ അങ്ങനൊന്നും അല്ല ഇപ്പൊ ആ ഇപ്പം മൊബൈല്ല് ഫോട്ടോ എട് ക്കണം ഓരോര്ത്തരെ മറ്റേ ഇതിന് മുമ്പ് ഫോട്ടോ എട്ക്കണെങ്കിൽ ഗ്രൂപ്പായിട്ട് നിന്നായിരുന്നു എട്ക്ക് ന്നത്. ഇപ്പ അങ്ങനെയല്ല ഇപ്പൊ നമ്മളെ കണ്ണിന്റെ ഫോട്ടോ ഓരോര്ത്തരെ ഓരോര്ത്തരെ നിർത്തിയ എട്ക്ക്ന്നെ.
ആഹ്.
ആ അപ്പൊ അതൊക്കെ ഭയങ്കര കറക്ട് സമയത്തിന് അങ്ങളവ്ടെ എത്തണം പിന്നെ അങ്ങനെയൊക്കെള്ള കാര്യ ര്യങ്ങള്.
ആഹ്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എട്ക്ക്ന്നെ ഒരു സ്ഥലത്താണെങ്കി ജോലിക്ക് പിന്നെ കൊറേ നടക്കണം അത് ആ അതുപോലെ ഉച്ചക്കും. ഉച്ചക്ക് അതുപോലെ തന്നെ ഉച്ചക്ക് വീട്ടി പോയി അമ്മള് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വന്ന് പിന്നെ പോ തൊടക
ആഹ് ആഹ്.
ഫോട്ടോ എടുത്തിട്ട് പിന്നെ സൈറ്റിൽ പോവാൻ പിന്നെ നടക്കണം വെയിലായാലും മഴയായാലും അങ്ങനെ ബുദ്ധിമുട്ടാണ് എല്ലാരും പറയുന്നത് തൊഴിൽ ഇരിപ്പ് തൊഴില് കെടപ്പ്
ആഹ
അങ്ങനെ കളിയാക്കി എന്താ
കളിആക്കി ആഹ് ഒരുപാട് ട്രോള് വീഡിയോ ആണ് അങ്ങനെ
എഹ് അപ്പഴേ പിന്നെ നമ്മളെ കഷ്ടപ്പാട് നമ്മക്ക്ല്ലേ അറിയൂ
ആഹ്
ജോലി തന്നെ ആയാലും നമ്മക്ക് അവിടെന്നൊരു അളവുണ്ടല്ലോ
ആഹ്
ആഹ് അളവ് നമ്മള് ചെയ്തല്ലേ പറ്റു
അതെ അതെന്തായാലും തീർക്കണല്ലോ
അത് തീർക്കണം അത് ഓരോരുത്തരാണെങ്കി മുന്നേ കേറാൻ വേണ്ടി പെട്ടെന്ന് ചെയ്യും അവര്ടെ അവശതകളെല്ലാം അവര് മറച്ച് വെച്ചിട്ട് അവര് പെട്ടെന്ന് ചെയ്യും എവരെക്കായും മുന്നെടുക്കണംന്ന് പറഞ്ഞ് പെട്ടെന്ന് ആഹ് പെട്ടെന്ന് ചെയ്തിട്ട് പെട്ടെന്ന് എനിക്ക് തീർന്നൊന്ന് പറഞ്ഞ് കേറിയങ്ങു ഇരിക്കുക അതായത് ഈ ആൾ ആൾക്കാര് കാണുമ്പോ
ഉം
കരുതായിരിക്കുന്നുന്ന് തോന്നുന്നത്
ഉം ചെലോര് എവ്ടേലും റെസ്റ്റ് എടുക്കും
ആഹ് അത് തന്നെ ചിലര് റെസ്റ്റ്ടുക്കുന്നവരും ഉണ്ട് ചിലര് വ സാധ കറക്റ്റ് കൃത്യായിട്ട് ചെയ്യും കാര്യം അതിന്റെ സമയം അനുസരിച്ച് അവര് ചെയ്യും നമുക്ക് സമയം ചെലത് ചെയ്യുകയാണെങ്കിൽ നമ്മുക്കത് വൈന്നേരം ചെയ്യാനുള്ള ജോലിയുണ്ട്
ആഹ് ആഹ്
പിന്നെ നമുക്ക് കിട്ടുന്നത് എന്തോ മുന്നൂറ് റുപ്പിയൊക്കേ കിട്ടത്തൊള്ളൂ അതിന്റെ പണി അതിന്റെ പേരുദോഷെല്ലാം നമ്മള് കേൾക്കുന്നത് വെറുതെ ഇരിക്ക്ന്ന് വെറുതെ കെടക്ക്ന്നു വെറുതെ ഉറങ്ങ്ന്നു അങ്ങനെ ഉള്ള പേരുകളാ മതിപ്പേറ്റം
അത് പറയല് ഞാൻ
ആഹ് അങ്ങനെ ഒരുപാട് പേരങ്ങനാ പറയ്ന്നത് തൊഴിലിരിപ്പ് പിറ്റെന്ന് നുണ പറയാൻപോ അത് അങ്ങനെയൊക്കെയാ പറയുന്നത്
ആഹ കുടുംബശ്രീ കഥറിയാൻ പോവല്ന്നല്ലേ പറിയാ
ആഹ നമ്മളെ എനിക്ക് സത്യം പറഞ്ഞാ അത് അവര് പാട് തന്നെയാ കാര്യം നമ്മളെ കൊത്താന് എടുത്ത ഏരിയ വെയിലാണെങ്കിൽ പെരും വെയില അപ്പൊ അത് നമ്മൾ അവിടെ നിന്ന് കിളക്ക് അല്ലെ ചെയ്യുന്നേ വെയി തരം കണക്ക് വെയിൽ പിന്നെ അതുപോലെ കാട് കാട് അത്രയും നമ്മള് വെട്ടി പിന്നെ വൃത്തിയാക്കണം അവിടെ എന്തെല്ലാം വേസ്റ്റ്കള് കാണും ഓരോരുത്തര് കൊണ്ട്ടുന്ന വേസ്റ്റുകള് പല സ്ഥലങ്ങളല്ലെയോ
ആഹ
അങ്ങനെ വേസ്റ്റുകൾ അത്രേയും വെട്ടി വാരി എടുത്ത് വരുമ്പഴത്തേക്ക് നമ്മള് തളരും
ആഹ്
പിന്നെ ഇപ്പഴത്തെ കാട് കാട് ഇപ്പതാണ്ടെ മഴ പെയ്തത്കൊണ്ട് ഇപ്പ ഭയ്ങ്കര കാടാ എല്ലടവും കാട് ആഹ കാട് ഭയങ്കര കടാ കാട് നമ്മള് വെട്ടി വരാമ്പോ അയിനിടയ്ക്ക് പാമ്പൊക്കെ കാണും
ആഹ്
അങ്ങനെ ആഹ് കൊറേ കണ്ടിട്ടുണ്ട് അങ്ങനെ എന്റെ കുഞ്ഞുങ്ങളെ ട്ടുണ്ട് വനത്തിനേം കണ്ടിട്ടുണ്ട് ഇപ്പ നമ്മളെ കൂടെ ആണുങ്ങളും ഒണ്ട് ജോലിക്ക് എങ്ങനെ കാണ അപ്പൊ നമ്മള് ആണുങ്ങളെ വിളിച്ച് പറയും അപ്പൊ അവരത്
ആഹ് ആഹ്
അങ്ങനെയ ഭയങ്കര ഇതൊക്കെയ ജോലിയുടെ സ്ഥലത്ത് പക്ഷെ പറയുന്നവര് ഇങ്ങനെയാ പറയുന്നത് സുപരി വലിയ അവരവിടെ പോയി ഇരിക്കെ കെടക്ക ഉറങ്ങാനാ പോകുന്നത് അങ്ങനെ ട്ടേന്ന് പറയുന്നത ആൾക്കാര് നമ്മള കാര്യം നമ്മക്കല്ലേഅറിയൂ
കുറയ പോയി തുടങ്ങീട്ട്
ആഹ് ഇനിപ്പോ ഉച്ചക്കാലത്ത് ക്കെന്താ പരിപാടി
ച്ചതേകുള്ള അവണെഒള്ളു
ചോറൊക്കെ
ആയ ആവുന്നേ ഒള്ളു
ആഹ് ആഹ് മീൻ മേടിച്ചോ
ഇല്ലന്ന് ഇത് സ്പെഷ്യലന്ന്
ആഹ് ഉം പിന്നെ പെരുന്നാളിനു ബിരിയാണിയൊക്കെ വെച്ചായിരുന്നോ
ആഹ് ബിരിയാണിഒക്കെണ്ടാക്കി
ആഹ് എനിക്കാണെങ്കിൽ അറിയത്തില്ല അത് ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല
ആഹ്
ബിരിയാണിണ്ടാക്കാൻ അറിയത്തില്ല അതോണ്ട് പിന്നെ അങ്ങനെയുള്ള പരിപാടിയാളൊന്നും ഇല്ല
ഉം
അല്ലാതെ നാടൻ ഭക്ഷണങ്ങളാണ് നമ്മക്ക് കൂടുതലായിട്ട്
നാടൻ ഭക്ഷണം തന്നെ
ആഹ് പിന്നെ എന്തെങ്കിലും ഉത്സവം വരുമ്പോഴേ ചിക്കനൊക്കെ വേടിക്കും ആഹ് പാചകം ചെയ്യും അല്ലാതെ ബിരിയാണിയൊന്നും അറിയത്തില്ല ചെയ്യാൻ അറിയത്തില്ല
ആഹ് ആഹ്
വീട്ടിൽ ചെല്ലുമ്പോ പിന്നെ വീട്ടിൽ അവിടെ ഉണ്ടാക്ക്
അവരുണ്ടാക്കും
ആഹ് അവരുണ്ടാക്കുന്നു അപ്പൊ കഴിക്കും ആഹ്
മറ്റോ രാവിലക്കോത്തിന്ന്
അരാ രാവിലെ ചപ്പാത്തി എയ്ചൽ
ആഹ് പറയോ
ആഹ് ചപ്പാത്തി കടലകറിം
ആഹ്
ഹാ അവിടെ എന്താ കയിച്ചേ
ഇവടെ ഓട്ടടേനു
ഓട്ടടയപാണ് ആഹ് അതണെ ഇഷ്ടം എല്ലാർക്കും